ആ അതാ നമ്മൾ എന്താ പറഞ്ഞോണ്ടുവന്നേ
ആഹ് നേരത്തെലെ കട്ടായി പോയല്ലോ പിന്നെ വിളിക്കണം ഒന്ന് ഫ്രീ ആയിട്ട് വിളിക്കാവിചാരിച്ചങ്ങനെ നിന്നന്താണ് പിന്നെ എന്താ നമ്മള് പറഞ്ഞ ആഹ് പി സി മാർക്ക് ചോയിച്ചല്ലെ ഞാന്
ആഹ് മാർക്കോയ് അതെനിക്ക് കററ്റ് അങ്ങോട്ട് ഓർമ്മയില്ല അതും അതിന്റെ മൂന്നിന്റെ മാർക്കാണ് കൂട്ടുന്നത് അതും പിന്നെ
ആഹ് ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ട്
ഞങ്ങടെ ക്ലാസില് ഇപ്പോ അമ്പത്തിനാല് അത് കൊറച്ചു പേരുണ്ടല്ലോ ഈ അറുപത് അറുപത് പേരുണ്ടായിരുന്നു അപ്പൊ കുറച്ചു പേര് ഇങ്ങനെ ഫസ്റ്റ് ഇയറിൽ കയറി പിന്നെ പ കിട്ടാതെ കുറച്ച്പേര് പിന്നെ അങ്ങനെ പോയി പിന്നെ ജോലിക്ക് പോയി അങ്ങനെ കുറച്ച്പേര് പോയി
ഉം കോഴിക്കോടാണോ നീ
ആഹ് അല്ല അല്ല കൊല്ലം
ഉം അല്ല ഉം
അങ്ങനെ കുറുച്ച് പേരങ്ങ് പോയി അപ്പൊ ഇപ്പ അമ്പത്തേഴ് വരേ ഉള്ളൂ അറുപത് അറുപത് പേരുടെ സീറ്റാണ്
ആഹ് അതെല്ലേ ആഹ് പഠി എങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ
പഠിക്കാന്ന് വെച്ചാ ഏഹ് എനിക്ക് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്തായോണ്ട് എനിക്ക് വലിയ കുഴപ്പില്ല പിന്നെ എനിക്ക് അല്ലെങ്കി ഇങ്ങനെ എക്സാം ഒക്കെ ആവുമ്പഴത്തെ എനിക്ക് ടെൻഷൻ കേറിട്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ പഠിക്കും അപ്പം ഈ എന്താന്ന വെച്ചാൽ ആഹ് എനിക്ക് എക്സാമിന്റെ ഒരു ഒരു മാസം ആകുമ്പോ ത എത്ര സമയം എനിക്ക് കഴിച്ചില്ലെലും വെള്ളംകുടിച്ചിലേലും ഒന്നും കുഴപ്പമില്ല എനിക്ക് അങ്ങനെ അങ്ങനെ ആഹ് എനിക്ക് ആ സമയം ടെൻഷൻ കേറും എനിക്കൊന്നും പിന്നെ വിശപ്പില്ല ഒന്നും ദാഹവും ഇല്ല ഒന്നും ഇല്ല നൂര ഇരുപ
നമ്മളതേപോലെ
അപ്പൊ പഠിക്കാനൊക്കെ എങ്ങനാ ടെൻഷൻ ടെൻഷൻ വന്ന് യ്യോ നമ്മള് ഇങ്ങനെ പോണ് എക്സാം ടൈമിലൊക്കെ പോണത് അയ്യോ സമയം വെുതെ വേസ്റ്റാവാണോ ഒരുപാട് പഠിക്ക
ആഹ്‌ ആഹ്‌ എന്റെ മോള് അങ്ങനെ തന്നെയാ അവൾക്കും ഭയങ്കര ടെൻഷനാ പഠിച്ചു പഠിക്കാനൊണ്ടെങ്കി പിന്നെ പഠിച്ചിട്ട് ബാക്കി ചെയ്യുള്ളൂ ഞാൻ പറയും പഠിച്ച വെച്ചിട്ട് തന്നെ മക്കൾക്ക് ഈ മാർക്കേ കിട്ടണത് എന്നുള്ളതേ വെറുതെ ഒന്നു അല്ല നല്ല നമ്മള്
വെറുതെന്നല്ല ആഹ് കഷ്ടപ്പെട്ടതല്ലേ കിട്ടത്തോളൂ
ഉം ആഹ് വെറുതെ ആർക്കും മാർക്കൊന്നും കിട്ടില്ല
മാർക്കൊന്നും കിട്ടത്തില്ല പിന്നെ ഞാനാണെങ്കിൽ ഉം ഞാൻ പഠിച്ച് തുടങ്ങിയ സമയത്ത് ഞാൻ ഞാൻ പഠി ച്ച പ്ലസ് ടു പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ ഈ ആഹ് എന്താ കൊറോണയുടെ ഒരു ടൈമിലായിരുന്നു
ആഹ്
അപ്പം കൊ അപ്പം അങ്ങനെ എന്താ മാർക്ക് കിട്ടിയപ്പോഴത്തേനും എന്താ ഈ എന്താ എന്റെ ഒരു റിലേറ്റീവ് എന്ന് പക്ഷേ പുള്ളിക്കാരിക്ക് കൂട്ടത്തില ആഹ് ഞാൻ ഇവിടെ ഞാനിവിടെ എന്റെ വീട്ടിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചത് ആർക്കും അറിയത്തില്ല എന്റെ ഉമ്മാക്ക് മാത്രമേ അറിയത്തുള്ളൂ
ആഹ്‌ അതെ അതിൽ പഠിക്കുന്ന കുട്ടികളാണ് പെട്ടുപോയത് എല്ലാർക്കും ഒരുപോലെ മാർക്ക് ആഹ് എസ് എൽ സി ഉം
ആഹ് അപ്പം അപ്പം ഞാനിങ്ങനെ ഞാനരുന്ന് പഠിച്ച ഞാൻ എന്ത വെച്ചാൽ വിഷ പോലും ഇല്ല ങ്ങനെ കഷം അതുംക്ക് ഫോക്കസ് പറഞ്ഞിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ഏരി കൂടി ചോദിച്ചായിരുന്നു അപ്പം അത് ഒക്കെ ഇങ്ങനെ ഇതായപ്പോഴത്തേനും ഭയങ്കര ഒരു വിഷമമാണ്.
ആഹ് ശരിയണേ അത് അത് ആ സമയത്ത്. സേ ആ കൊറോണയിൽ എസ് എൽ സി കഴിഞ്ഞാൽ അവരെ എസ് എൽ സി കുട്ടികളെു നോക്കിയാ എല്ലാവരും ഫുള്ള പ്ലസ്യിരിക്കും അതില് പഠിക്കുന്ന കുട്ടികള അതിൽ അല് അറിയാതെ പോയി.
പോയി അതെ അത അതാണ് എ് ഉ പിന്നെ ചെലോര് ഇങ്ങനെ ആനാണ് പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ എന്താ ഇപ്പം ചില സർ മാരൊക്കെ കോ പടരിക്കാനൊക്കെ സമ്മമിക്കുന്നവരുണ്ടല്ലോ.
ആഹ് അത് എന്റെ മോള് പറയോ അത് പിന്നെ നമ്മള് കഷ്ടപ്പെട്ട് പഠി ക്കാം പറ്റി എന്നിട്ട് അവരൊക്കെ കോപ്പി അടിച്ചിട്ടാ എസ് എൽ സിക്ക് കോപ്പി അ ടിച്ച് മാർക്ക് ഫുൾ എ പ്ലസ് വങ്ങിയ കുട്ടിയാളെ എനിക്കറിയ കാരണം ഞാൻ അവളെ ഒ അതാണ് ഇണ്ട് ഞാൻ അവളെ പിന്നെ ഇതിന് സൈൻ ചെയ്യാൻ പോകൊല്ലോ പ്രൊഗസ് കാർഡ്. എന്നി ട്ട് പത്താം ക്ലാസിലൊക്കെ പോകുമ്പോ എന്താ ഇവൾക്ക്. മോളെ കാസ്സില് കൊർച്ച് കുട്ടിയാക്കൊക്കെ എ പ്ലസ് ഒള്ളേയിര്ന്നു പിന്നെ ഇണ്ട് എസ് എസ് സി അങ്ങട്ട്. ജയ്ച്ചു കഴിഞ്ഞപ്പോ എല്ലാ കുട്ടിയാൾക്കും എപ്ലസ് ഒരു എപ്ലസ് ഇല്ലാത്ത കു റ്റേയാൾക്ക് ഫുള്ളേപ്ലസാ അപ്പ പറയാ അവള് പറഞ്ഞു കോപ്പി അടിച്ച് കണ്ടി ട്ട്ന്നാ അവർക്കൊള്ള വിഷ. ചെലർ സമ്മതിക്കുവേ പുറത്ത്ന്ന് വന്ന സാറന്മാരാന്ന് പറഞ്ഞിട്ടില്ല അവര് അത് കണ്ണടക്കുന്നവര്ണ്ട് ആഹ് കണ്ണടക്കുന്നവര്ണ്ട്.
ഇണ്ട്.
അതില് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരുടെ ആഹ് അതെ അത് ഈ പഠി പഠിക്കുന്ന കുട്ടികൾക്കാണത് ഉം വെലയില്ലാതാവാ അവർക്കത് കാണുമ്പളെ അതോണ്ട് കാര്യംല്ലല്ലോ. വിജയിക്കൂലല്ലോ ജീവിതത്തില് വിജയിച്ചിട്ട് വിജയിക്കണെങ്കില് അത് നമ്മള് ബൈഹാർട്ട്യ്തിട്ട് മുന്നോട്ട് പോുവുമ്പൊ അത് ബുദ്ധിമുട്ടാവൊല്ലൊ അവർക്ക്.
ബുദ്ധിമുട്ടാവും അങ്ങനെ ഞാൻ തന്നെ ഈ ഫ റ്റ് സമ്മിലെഎക്സാം മൊക്കെ ആയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പലരും എന്തുമാ ത്രം ബിറ്റുണ്ടോ എന്ന് എഴുതിയാണ് ജയിക്കുന്നെന്ന് നമുക്ക് അഒക്കെ കാണുമ്പോ പഠിക്കുന്ന നമ്മക്ക് പഠിക്ക നമ്മള് ഇത്രയും കഷ് ടപ്പെട്ട് പഠിച്ചിട്ടും
അതെ നമ്മളുലേ ഊണ് ഒറക്കുല്ലാതെ പഠിക്കാ പഠിക്ക്ന്ന മക്കള്.
ഉം അത് നമ്മള് ചെലപ്പ നമ്മളിപ്പം വേറെ ആരോടെങ്കിലും പറഞ്ഞ്. ഓ അവര് പഠിക്കും ന്ന് പറഞ്ഞ് ബാക്കിയുള്ളോർക്ക് മാർ ഇപ്പോ കോപ്പി എടുക്കേണ്ട എഴുതണ്ടേന്ന് അറിം.
ആഹ് അത് പറയും ഉം അങ്ങനെ പറയുന്നവരുണ്ട്. ഉം ഉം
അങ്ങനെയ പക്ഷെ അത് കാണുമ്പ നമക്ക് ഇങ്ങനെ ഒരുമാതിരിയാ അത് ചെല സാറ്മാറ് അയിന് സമ്മയ്ക്കയും ചെയ്യും പിഠിക്കുന്നവർക്കൊരു വെലയില്ലാതെ പോവും.
ആഹ് അതെ സമ്മക്കുന്നവര്ണ്ട്. എനിക്ക് റയാ ഞാന് എന്റെ അനുഭവാണതെ. ഞാന് ഉം കണ്ടതാ അതിനെ പിന്നെ എന്തേ പറ ഇഞ്ഞ് കണ്ടൊളോണ്ടി ന്നിട്ട് ഈ വർഷം എന്റെ അനുഭവത്ത് ഞാ പറഞ്ഞ് ഈ വർഷം എസ് എൽ സി കഴിയുമ്പൊ അറിയാ. എല്ലാർക്കും ഉണ്ടാവും എപ്ലസ് എന്ന്ർഞ്ഞ്. കാരണം ഉം എപ്ലസ് വാരിക്കോരി. ഇപ്പ ഈ വർഷം കൊർച്ചൊര് മാറ്റണ്ട് തോന്ന്ണ് അതീന്ന്.
തോനുന്നു ഉം എന്താ ഈ എ പ്ലസ് ന്നും ഒരു വെലിം ഇല്ലാതെ പോവും
ആഹ് അതെ ആഹ് വെല ഇല്ലാതെ പോവന്നെ പണ്ട ത്തെ പണ്ടത്തെ ആ റാങ്ക് സിസ്റ്റം വന്നാലേ ഈ പഠിക്കുന്ന കുട്ടിയാളെ തിരിച്ചറിയാൻ കഴിയുള്ളൂ ഞാനൊക്കെ പഠിച്ചിരുന്നന്ന് അങ്ങനെയാണ് റാങ്കെ അതൊര് ഉം വെലന്നയാ അന്നത്തെ എസൽസി പറയുന്നത്. അത് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങിയാലും അത് ഒര് ഇതെന്നെയായിയിരുന്നു. ആ കുട്ടികള് അത്രയും ഇതായിട്ടാണ് ഇരുന്നൂറ്റി പത്തെങ്കി ഇരുന്നൂറ്റി പത്ത് കിട്ടുന്നത്
ഓഹ് പക്ഷെ ഈ റാങ്ക് മാറ്റിയത് മറ്റേ ന്തോ സൂയിസൈഡ് ഒക്കെ ഒരുപാട് ആയണ്ട് യോണ്ടക്കെയല്ലേ മറ്റേ ആ ഒരു മാർക്ക്ന് ക്കെ റാങ്ക് പോവുന്നവർക്ക് അതൊക്കെ ഭയങ്കര വെ ഷമായിരിക്കും. ഒരു മാർക്കിനൊക്കെ റാങ്ക് പോകുമ്പം ഭയ ങ്കര ഒര്തായിരിക്കൂലെ ചിലപ്പം അപ ത്തം വന്ന് അബത്തം വന്ന് പോവ്ന്നാരിക്കും എനിക്കന്നെ ഞാൻ പറ് എനിക്ക അറിയാവുന്ന സാധനങ്ങളിൽ ഞാൻ അബദ്ധം കാണിച്ചിട്ടുണ്ട്
ആഹ് അതെന്നെ മോള് പറയുന്ന പോലെ ഞാൻ പറയേ ഞാൻ പറയും പിന്നെ പ പരീക്ഷന്റെ പേപ്പറൊക്കെ കിട്ടുമ്പളേ ആ ഇത് കണ്ണട്ടാതെ നിക്കാനാവുലെ ഇപ്പളൊരു രണ്ടോ മൂന്നോ മാർക്ക് പോണത്റിം
ആഹ് എനിക്ക് എപ്പഴുംള്ളയാ എനിക്ക് എനിക്കറിവുന്ന ഫാ അറിയാവുന്നെയാ ഞാൻ എങ്ങ എൻ എന്താ എന്തോ അന്നൽ തശ്രദ്ധ കൊണ്ട് ഞാന് എങ്കി പോവും അറിയാവുന്നേ നല്ല പോലെ അറിയാവുന്നേ ഉം ഉം എന്തോ പെട്ടെന്ന് അന്നേരം അതങ്ങ് വന്ന് അതങ്ങ് എഴുതും എന്തോ എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങള് വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉം രണ്ട് പണ്ടത്ത് റാങ്കൊക്കെ റാങ്ക് ചെലോർക്ക് ഭയങ്കര ഒരു മനോവിഷമം ഒണ്ടാക്കും
ആഹ് അത്ണ്ടാവും ശരിയാണ് കാരണം ഉം ഈ എ പ്ലസ്സും ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ ചെലപ്പോ പത്ത് എ പ്ലസ്സ് കിട്ടിയ കു കുട്ടിയന്നെ പു ഒമ്പത് എ പ്ലസ് കിട്ടിയ കുട്ടികക്ക കുട്ടികക്കായിരിക്കും മാർക്ക് കൂടുതല് ഉം പെർസെന്റേജ് പെർസെന്റേജ് കൂടുതല് അവ അവര ആഹ് ആഹ് കുട്ടികൾക്ക് ഒന്ന് ഒരു വിഷയത്തിന് ഒരു മാർക്ക് പോയത് കൊണ്ടാവും ആഹ് ഒര് എ പ്ലസ് പോയത് പക്ഷെ ഫുള്ളെ പ്ലസ് കിട്ടിയ കുട്ടികൾക്കെന്താണ് അവർ ക്ക് ആഹ് മിനിമം മാർക്കിൽ ഫുള്ളെ പ്ലസ് കിട്ടിയ കുട്ടികളാ പക്ഷെ എല്ലാടത്തും ഫുള്ളേ പ്ലസിനെ ആണ് പൊക്കി വെക്കുള്ളു ആഹ് അനുമോദിക്കുള്ളൂ അഭിനന്ദങ്ങൾ കൊടുക്കൊള്ളൂ
ആന്ന് അതെയതെ അത് ശരിയാ എനിക്കു വടെ തന്നെ ഉം ടെൻഷനാ എന്റൂടെ തന്നെ എന്റെ കൂടെ പ്ലസ് ടു ന് പഠിച്ചേ അവക്ക് അവക്ക് നയന്റി സെവനെങ്ങാണ്ടോണ്ട് പക്ഷെ അവ ക്ക്‌ അഞ്ച് എ പ്ലസ്സേ ഒള്ളൂ ഒരേ ഏഹ് ആഹ് അരിക്കളറ് പോയി അത് ആഹ് എന്നച്ചാ അതിനത്തുള്ള ഞെക്കിയാള്ളൊരു കാലും അത്രയും പെർസെന്റേജ് അവക്ക് ഒണ്ട് അഞ്ച് എ പ്ലസ്സില്
കണ്ട് ആഹ് അതാണ് പക്ഷെ അത് ഈ മൊമെന്റോ കൊടുക്കുന്നത് അനുമോദന ചടങ്‌ അതിലൊക്കെ ഈ കുട്ടികൾക്ക് ടെൻഷൻ വരും ഉം ഉം അല്ലെങ്കി അല്ലെങ്കി പറയണം ഫുള്ള് എ പ്ലസ്സും അല്ലെ ഇങ്ങനെ പറയണം ഫുള്ള് എ പ്ലസും ഒരു നയന്റി എബൗ ഒള്ള കുട്ടികളും നമ്മളനുമോദിക്കാന്ന് പറയണം അങ്ങനെങ്കിലും പറയണം ആഹ് ഉം ആഹ് അത് കൊഴപ്പല്ല ഉം ഉം
പക്ഷെ അത് ഈ ഏഹ് നേരത്തി ചിന്തിക്കില്ല ആഹ് നല്ല ഈ ഒരു സ്റ്റേജില് നിക്കുന്ന ഇപ്പൊ തമ്മളാണേലും ഒക്കെ അത് ചിന്തിക്കത്തുള്ളൂ മറ്റൊരാള് അവരെ എത്രത്തോളം കൊറച്ചാൾക്കാർക്ക് കൊടുക്കാവോ
പേരൻസിനും ഓരോത് ആഹ് പേരൻസിനും അതൊക്കെ ഒരു അഭിമാന നിമിഷം
ഉം ഉം അപ്പൊ നമ്മളെ അത് ചിന്തിക്കത്തുള്ളൂ മറ്റേ തരുന്ന ൾക്കാരത് ചിന്തിക്കത്തില്ല തരുന്ന ആൾക്കാര് ആഹ് ഫുൾ എ പ്ലസ് കാർക്ക് ഉം ഉം മൊമ്മന്റം കൊടുക്കണം ഏഹ് എന്നേ ചിന്തിക്കത്തുള്ളൂ ഉം എനിക്ക് തന്നെ ഇപ്പം പ്ലസ് ടു എന്ക്ക് ഉം പ്ലസ്ടൂന് കൊറെ കിട്ടി എനിക്ക് പാർട്ടികാർഡേയും അങ്ങനെയൊക്കെ ഉം അവിടെം കിട്ടീല്ലേ
പ്പോന്ന് പ്പോന്ന് വാങ്ങി വന്ന് ആഹ്
ആഹ് കി കിട്ടും കാലത്ത് പ്ലസ് ടു ന് പല ത്തുന്നും കിട്ടും
ആഹ് കിട്ടി ഇന്നിപ്പോ ഹസ്ബന്റിന്റെ കോളേ സ്കൂളില് അവരെ പത്താം ക്ലാസ്സിത്തല് ഗെറ്റ് ടുഗെതർ വെച്ചപ്പോ അവ അവരുടെ മക്കളെയൊക്കെ ഒന്ന്
ഓഹ് അയ്ശരി അ ഹസ്ബന്റ് ഗൾഫിലല്ലേ
പതിനെട്ട് ആഹ് ഗൾഫിലാ പക്ഷെ എന്നാലും അവര് നാട്ടില് കുട്ടികളുണ്ടാവല്ലോ അവര്
അല്ല അപ്പൊ നിങ്ങളെല്ലാരും പോയോ
ഞാൻ പോയില്ല അവള് തന്നെ പോളും സ് സ്കൂട്ടിയൊക്കെ ഒണ്ട് ലൈസൻസ ഒക്കെ ഒള്ളതാ അവള് പോയി എന്നെ വിളിച്ചു എനിക്ക് സമയം ഞാനി നീ പോയി വാങ്ങി പോര്ന്ന് പറഞ്ഞ് ഞാന് പിന്നെ എന്നിട്ട് ഒരു ഡയറിയും കൊടുത്തേക്ക്ണ് പൊട്ടിച്ചു നോക്കിട്ടില്ലെനു സ്
ഉം ഉം ഉം ഓഹ് അത് ശരി
കയറിണ്ട് ഫ്ര അതുപോലത്തെ നല്ല ഫ്രെയിമില് പിന്നെപ്പോ ഒരു ഫോട്ടോ ഭിത്തിയിലൊക്കെവക്കാ പറ്റു ഇപ്പോ നമുക്ക് ഷോ ഷോകേസിൽ വെക്കാണെങ്കി വെക്കാ ഭിത്തിൽ തൂക്കിടണ്ടാണങ്കില്
തൂക്കിടാ ല്ലേ ഉം അതൊക്കെ കൊള്ളാം
ന്നെ നല്ല ആഹ് നല്ലൊരു ഡയറിണ്ട് അയ്‌ന്റെ കൂടെ
ഓ അത് ശരി
ഉം നല്ല ഡയറി ഞാൻ വിചാരിച്ചേ ഞാൻ വിചാരിച്ച അവള് കടെന്ന് വാങ്ങി വരായാണോന്നേ ആഹ് അപ്പൊ പറയല്ല അതിന്റെ കൂടെ കി ട്ടിയതാന്ന് പറഞ്ഞ് ആഹ് ഇനിയിപ്പോ നാലഞ്ച് മാസം ലീവ് ല്ലെ ഡ ഡയറി എയ്താല പ്ലാനണോ വിചാരിച്ചാണേ വെറുതെ രിക്കല്ലേ അപ്പൊ പറഞ്ഞു ആഹ് അല്ല കിട്ടി ആഹ് ശരി ശരി ആഹ് ഓക്കെ ഒക്കെ